ആ കേക്കണ്ട്.
ഉം പിന്നെന്താ രാവിലത്തെ പണിയൊക്കെ. കഴിഞ്ഞാ അടിച്ചലും വാരലും ഒക്കെ തുറക്കലൊക്കെ
പ്പേ വലിയ മോളുണ്ട് ഇപ്പതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെരു റെസ്റ്റ് ടൈം കിട്ടണ ഇപ്പൊ ഓള് ഇന്ന് ആ ഓള് അതേമാതിരി ഹോസ്റ്റലിലാ നിക്കണേ അപ്പോ ഓക്ക് മുഹറം ഓമ്പ് എട്ട് ഒമ്പതിന്റിം പത്തിന്റിം ലീവ്ണ്ട്. ന്നലെ രാത്രി വന്ന ആഹ്
ആ ഇപ്പം ശനി ഞായറൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച പോയാ മതില്ലേ?. എന്നാലി സ എവിടെയാ പഠിക്കണേ?
ഓള് മംഗ ഇവിടാണ് മംഗലാപുരാണ്. ഹോസ്റ്റൽഫിഷിയോ തറാപ്പി മ് ഫിസിയോ തെറാപ്പി
ആന്ന് എങ്ങനെയാ എൻട്രൻസ് പ്ലസ് റ്റുകഴിഞ്ഞിട്ടാ പോയേ
അതിനൊക്കെ നാ മാ ഇപ്പറിഞ്ഞ മാതി ആയിന് നല്ല മാർക്ക് വേണം ഇടെക്കെ ഉണ്ടെങ്കിലും കൂട്ടിട്ട് ഇവിടെക്കെ നല്ല ഡോണേ നമ്മള് ത് കൊടുക്കണം ഡൊണേഷം കൊടുക്കണം ഉം നല്ലൊകൊടുക്കണം ഡോൺസ യായിട്ട് തന്നെ വേണം നമ്മളിപ്പോ ഇബ ലിപം പഠിക്കണ ഫീസ് കൊടുക്ക അത്ര കൊടുക്ക നാല് അഞ്ച് ലക്ഷംക്കാണ് ഡൊണേഷൻ. അല്ലേ പിന്നെ ഒരീത്തം ആ ഇപ്പ ശ
അതൊണ്ടാണ് അതൊണ്ടാണ് ഈ വിഷയം വരുനത്. പൈസ കൊടുക്കാന് ആരും പൈസ കൊടുക് ക്ക്ണില്ലെങ്കി ഒരു പ്ര
ഒരു പ്രശ്നം വരൂല. പിന്നെ ഒരു ഗവൺമെന്റിൽ എത്രോരു ഒരു എത്രോ ശതമാനം സീറ്റാണ് ഉണ്ടാവുക. അതിലും നമ്മള് പൈസ ഫീസ് ഫുള്ള് കൊടുക്കണം ന്നാലും ഡൊണേഷൻ ഇല്ലാതെ കിട്ടും അയിനമ്മള് മ് അയിന് തൊണ്ണൂറ്റിയഞ്ചിന്റെ ആറക്കെ അല്ല തൊണ്ണൂറ്റിയാറ് ശതമാനം. ത്തിന്റെ മേലെ മാർക്ക് വേണം ആ അത അത് വേണം ആഹ് അതാണ് അപ്പ ആ ഒര്.. അത് ആ അങ്ങട് കഴിയും പിന്നെ പിന്നെ തന്നെ ഇവല് ഫുള്ള് ഈ ഓലെ അങ്ങനെല്ല ഈ മാനേജ്മെന്റ് കഴിഞ്ഞു.. ഒന്നെത്രേലെ
ആഹ് അതന്നെ ത ലക്ഷങ്ങള് കൊടുക്കാൻ ആൾള്ളതുകൊണ്ടാണ്. എത്ര പറഞ്ഞാലും കൊടുക്കാൻ ആള് റെഡി ആ യാണ് അയിന്റെടേല് നമ്മളെ സാധാരണക്കാര് കുടുങ്ങും
ആഹ് നോക്കിയവിടെ കയ്യിണമ്മക്ക് ഈ ഫീസ് കൊടുക്കണതന്നെ ഈ ഡൊണേഷൻ അവിടട് കൊടുക്കും
ആപ്പോ ഒരാൾക്ക് പോരല്ലോ? എളെ മക്കള് ഇള്ളോൽക്കാവും ഒക്കെ വേണ്ട കാ നോക്ക നമ്മള്
ഇവക്കൊരാ ഇതൊരാഗ്രഹം അവിടെ ഫീസ് ഏ ഫസ്റ്റ് ഇയറിന് ഒന്നേ ഇരുപത് പിന്നെ എൺമ്പത്തഞ്ച് വച്ചിട്ട് ആഹ് ഹോസ്റ്റൽ ഫീസാണ് ഇഞ്ഞി ഇഞ്ഞൊരു വർഷം കഴിഞ്ഞാല് ഓലെല്ലാരുംമ്പാടെ കൂടീട്ടൊരി അങ്ങനെ വിചാരിച്ച് ആ അങ്ങനെയാണ് എല്ലാരും ചെയ്യുന്നത് അപ്പോ അങ്ങനെ വരൂല മാസ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ആഹ് ആ അതാണ്
നല്ല വീടൊക്കെ കിട്ടിയാല്
ആഹ് ആഹ് എല്ലാരുമ്പാടെ കൂടി അങ്ങനെ നോക്കണ്ടപ്പോല് ഏകദേശം ഇപ്പൊ ആയിണ്
അവിടെ ഫറൂകിലാണ് മറ്റേ ഫാറൂക്കല്ല ചെളാരി ഓൾ ബിടെക്കിന് പഠിക്കിണ്ട് അവിടെ അപ്പൊ അവിടെ ഇതേപോലെ ഹോസ്റ്റലിൽ നിർത്താൻഒര് പേടിയ്നിം അങ്ങനെന്നും അറീല്ലല്ലോന്ന് കരതീട്ട് വല്യ കുട്ടളായില്ലേ അപ്പം അപ്പൊ അങ്ങനെ ഇതേപോലെ ഒരു വീട് ഒരു താത്ത ഒറ്റക്ക് നിക്കണേ ഒരു താത്താന്റെ വീട്ടില് അതിന്റെ മോള് തെ നെലേൽ കുട്ടേൾ ഇവര് നാല്പേര് ഒരുമിച്ചിട്ട് നിക്ക അപ്പം നാലാളൂടി പൈസെടുത്താ മതി
ആ
നാലോ അഞ്ചോ ആളുണ്ട് ഭക്ഷണൊക്കെ താത്ത ഉണ്ടാക്കി കൊടുക്കും അതിന് പൈസ പൈസ കൊട് കൊടുത്താമതി നോമ്പിനൊക്കെ നല്ല സഖയ്നു നല്ല സാദാ ഫുഡ് പത്തിരി ഒ
ഉം ആ അത് നമമ്മളെ ഈ നാ ഇവ്ട്ത്തൊക്കെ നമ്മളെ ഈ നാടായിനെകൊണ്ട് കിട്ട
ആ അയിന് മക്കളും മരിക്കളും ഒക്കെ ഗൾഫിലാ അങ്ങനെയൊക്കെയാണ് പ്രായൊന്നും അധികം ഇല്ലാർഞ് പക്ഷെ അത് ഒറ്റക്കാണ് അപ്പൊ അയിനും സുഖായി ഇവർക്കും സുഖായി പിന്നെ അങ്ങനത്തെ വീടില് ഈ അലമ്പൊന്നും പറ്റൂലല്ലോ
മ്മ് നോമ്പിന് കെടന്ന് നോമ്പിനല്ല ബുന്ധിമുട്ടായിനിം അങ്ങനെ പിന്നെ ഓൽ ഓലെ ചെ ക്ലാസ്സിലെ ക്ലാസ്ത്തെ ഒരു ചെങ്ങായിനോട് പറഞ് ഇങ്ങനെ ഇങ്ങനെയൊന്ന് അവിടെ ഹോസ്റ്റലൊന്നും ഓലങ്ങനെ സപറേറ്റായിട്ട് ഒന്നും ചെയ്ത് കൊടുക്കൂലാ
ആ ആ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഇട്തെക്കേണ്ടിവരും
ആഹ അപ്പൊ പിന്നെ ആര് ഈ ചോറൊക്കെ എങ്ങനെ തിന്നാനാ ഇവലീ നോമ്പറന്നിട്ട് ഉം അപ്പോൽ പിന്നെ എന്താ ചെയ്യാ വൈകും വൈകുന്നേ നേരത്തെ ഫുഡ് പിന്നിം ഹോസ്റ്റൽ വൈകുന്നേരത്തെ ഫുഡാണ് അത്യാവശ്യം നല്ലത് ആ എന്നുണ്ടാവൂല ഈ ചിക്കന്, ബി തൊക്കെ ണ്ടാണത് അത് വൈകുന്നേര ത്താണ്ടാവ അത് ഏഴ് മണിക്ക് ശേഷം വരും. അങ്ങനെ പിന്നെ ഒന്ന് ഫസ്റ്റിലെ ദിവസ പ്പപ്പോ ഭയങ്കരെടങ്ങേറായിനിം നമ്മക്കും ഒന്നുല്ല്യനിം അങ്ങനെ പിന്നെ ക്‌ളാസ്സ്തേ ഇങ്ങനെ കുട്ടി ചെക്കനോ ചെക്ക മാരോടിങ്ങനെ പറഞ്ഞ് ന്തോഓല് ചോയ്ച തെറ്റാണ് അപ്പങ്ങനെ പിന്നെ ഓല് പോണ പള്ളി കമ്മിറ്റിക്കാരോട് എവൽ ഓല് പറഞ്ഞേലോ ചെ ക്കന്മാരെ ആ ആ അങ്ങനെ പിന്നെ ആഹ് അങ്ങനെ പള്ളി കമ്മിറ്റിക്കാരോട് പറഞ്ഞപ്പോ എത്ര കു ആ ഇപ്പത്തെ കാലത്ത് ആ ആ അങ്ങനെ ഈ കുട്ടി കുട്ടി അവിടെ പോയി പറഞ്ഞ് ഇങ്ങട്ട് ഇവലെ നമ്പർ കൊടുത്ത് ഇവൽക്ക് വിളിച്ച് ഇങ്ങൾ എത്ര ആൾക്കാരുണ്ട്ന്ന്പറഞ്ഞ് അങ്ങനെ പിന്നെ വൈകുന്നേരം ഇവൽ എന്തെയ്യും ക്ലാസ് കഴിഞ്ഞ് നേരെ അസർ നിസ്കരിക്കാൻ അങ്ങട്ട് പോകും ആ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങട്ട് അസ റ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് ഫുഡ് ഓൽക്കുള്ളത് ഇങ്ങനെ പാക്കറ്റാക്കിണ്ടാവും ഒരു മൂന്നാലഞ്ച് ആൾക്കാര ട് പോകും ഇന്ന് ഒരു അഞ്ചാളാണെങ്കി പിറ്റേന്ന് അഞ്ചാൾ ക്കാരുപോവും അങ്ങനെ അങ്ങനെ ആ പാകറ്റാക്കി താക്കിവെച്ചത് ഓല് അസറും നിസ്കരിച്ച്
കൊണ്ടു പോരും ആഹ്, അപ്പൊ പിന്നെ ഉം കൊറഞ്ഞ ആ വിശപ്പട് മാറോ ലോ
ആഹ് അത്യാവശ്യം കൊഴപ്പല്ല്യാതെ രണ്ട് എണ്ണക്കടി ഫ്രൂട്ട്സ് സ് പ ഒരു പഴം അങ്ങൻത്തൊക്കെ ഉണ്ട് ഉം ആഹ് പിന്നെ അത് കുടിച്ച് കഴിഞ്ഞ് നിസ്കാരം കഴിയുമ്പോ
ഉം മറ്റേ ഫുഡെത്തും ചെയ്യു ലേ അനാ അമ്മളിപ്പം ആ നമ്മള നാട്ട്മ്പൊറം ഇവടൊന്ന് അങ്ങനത്തെ ബുദ്ധ്
ഉം ഇല്ല്യ ഇപ്പ ഈ പള്ളിക്ക് പള്ളി കമ്മിറ്റ് പള്ളീല് അങ്ങൻത്തെ ഈ റം അയങ്ക ര സഹകരണാ ഉം
ഉം ഉം അല്ലാതപ്പം അമ്മള അർ അറിയിക്കണം അറിയി
ആഹ് അതാണ് അതെ ഞാൻ പറഞ്ഞപ്പം അന്നാ അന്നേരാ ചെക്കമ്മാരോട് ഓൽക്ക് പറയാൻ തോന്നിയത് ആഹ് അത് തോന്നീട്ടും കാര്യല്ലാ ആ ചെക്ക് ഇപ്പ ഇപ്പത്ത എല്ലാരും ഒരു സഹായിയാണ
ആഹ് അപ്പൊ നമ്മള ആൾക്കാരാവണംന്നൊന്നുല്ല്യാ അല്ലാത്ത കുട്ട്യളോട് പറഞ്ഞാലും ഓൽ പേനന്തേ മാർഗം കാണും ഇപ്പങ്ങനേണ് ഉപദ്രവാണ് ഉ ഉ ഉ ഉ ഉപകാരുംആണ് ഇപ്പൊ മക്കള് ഇപ്പത്തെ കുട്ടി
എല്ലും അങ്ങനന്നെ ശരിയന്നെ
ഉം എല്ലത്തിനും ഓല് മുന്നില്ണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും
ആന്നെ എന്തോരു ടെൻഷനേനിന്നറിയോ റബ്ബേ ഫസ്റ്റിലെ നോമ്പിനൊന്നും ഒന്നുല്ല്യാ തെ വെറൂം ചോറ് ഇന്റെ ഇത്തറീം കൊല്ല ഉം വീഡിയോ കോളെയ്യണ്ട് ഇത്തറീം കൊല്ലത്തിന് ശേഷം ഞാനാദ് ദ്യായിട്ട് ചോറ് തിന്ന് നോമ്പൊറക്കുന്നു അതൊന്ന് ഉം പച്ചക്കറി കറീം ചോറും
ഉം അഅ് വെശപ്പ്ണ്ടാവുമ്പ അതാണ്ട് തിന്നും ചെയ്യും നോമ്പൊറക്കല്ലേ എന്ത് കിട്ടിയാലും കഴിക്കുവല്ലോ അപ്പൊ
പിന്നേതായാലും മാണ്ടില്ല അൽഹം ദുലില്ല ഒരു മനസ്സിനൊരു സമാധാനേയ്നി പിന്നെ അങ്ങനെ ഇള്ളയിനോട് ഇല്ല്യ അത് തൊടങ്ങീ റ്റൊള്ളൂ ഒരു വർഷം ആയിറ്റൊള്ളൂ ഒരു വർഷം ആവണോ ഒള്ളൂ ഇത് നാലു വർഷാ
അഅ് ശരി നാലു വർഷത്തിനും ഇതേപോലെ ഫീ കൊടുക്കണൊ അമ്മള്
ആഹ് ഒന്നേ ഇരുവത് ഒരു വർഷത്തില് പിന്നെ എമ്പത്തഞ്ച് എമ്പത്തഞ്ച് വെച്ച് ഏഹ് അങ്ങനല്ല വർഷത് ത്തിലാ. നമ്മക്കത്ര വല്യ കൊഴപ്പല്ല്യ. നമ്മളെന്തേ കാട്ടിയാണ്ടിങ്ങനെ
അല്ല ചോയിക്കാ. മ്മക്കിങ്ങനെ മക്കള് പഠിക്കാനൊക്കെ ഇണ്ടാവുമ്പോക്കെറി ഞ്ഞിരിക്കണ നല്ലതാണല്ലോ. ആഹ് അപ്പ അടുത്ത് അടുത്താളിഞ്ഞിയെന്താ പ്ലാന്?
അടുത്താള് പ്ല പ്ലസ് ടു ആണ്. അത്ങ്ങളീപ്പറഞ്ഞ മാരില് പെട്ടതാണേ.
പോണവഴി തൊളിച്ചണ്ണ പോയി വഴിക്ക് പോണാളാവൂലേ? അയിങ്ങെന ബേക്ക്ന്നിങ്ങാട്ട
പക്ഷേ ആഹ് ഒക്കെ ഓളൊരു കൊറച്ചൊരു ബേക്കോട്ടായ്നു. ഓള് സംസാരിക്കാനൊക്കെ കൊറച്ച് വെയ്ക. നമ്മള് ഈ സംസാരിക്കാനൊക്കെ വൈകിയോൽക്കൊക്ക കൊറച്ചൊരു ഇങ്ങനെ തുണ്ടാവുവല്ലോ. പഠന വൈകല്യം ഇണ്ടാവുന്ന് പലേ ഡോക്ടർമാരും പറയും.
ആഹ് ഇവിടൊള്ള ആൾക്ക് പഴ്, ആഹ് കഴിയാഞ്ഞി ട്ടല്ല. വാണ്ടാഞ്ഞിട് ട്ടാ. അത്രേ ആവശ്യം വായിക്കാതെ വ്രത് വെർതെ കിട്ടൂലല്ലോ വെർതെ എന്തായാലും കിട്ടൂല. നമ്മള് ശ്രമിച്ചെങ്കിലല്ലേ കിട്ടുള്ളൂ. ആ പണിയില്ല. അയ് ജയിച്ചാ പോരേ ചോയ്ച്ചും. ഞാൻ എങ്ങാൻ പരീക്ഷെക്കാവുമ്പ എത്താ കുട്ടി ട്ടീ അന്റെ പണി വായിച്ചൂടേന്നൊക്ക പറയുമ്പറയും ഉമ്മച്ചിക്കിപ്പ ജയിച്ചിട്ടിയാ പോരേയ്ച്ചും. എന്നോട് അഹ് ഓന്റെ കഴിഞ്ഞ്. ആഹ് അതോണ്ടാണ് അത്ര ഒള്ളൂ അല്ലാതെ ഒപ് പ കഴിയാഞ്ഞിട്ടല്ല മെൻക്കെട്ടാലും മറ്റോരാട്ടിലൊക്ക ഉഷാറാ.
ഉം ഇന്റ മോള് നല്ലോണം കുത്തിരുന്ന് പഠിക്കും പറഞ്ഞിട്ട് എന്താ മാർ ശ്രദ്ധയാണ്. പിന്നെ ഒരു തല പർ തല മറന്നോവ. അങ്ങനെ ഉണ്ടാവല്
ഉം. അത് ആഹ് അങ്ങനത്തെ പ്രശ്ണാവു അത്.
ഉം. നാലും കൊ എസ് എൽ സി ഒക്കെ ബാച് ആഹ് എസ് എസ് എൽ സി കൊക്കെ ബേജാറ് എയ്നു പട്ച്ചോ ഞമ്മള് വല്യോയോക് കൊക്ക് ഫുള്ള് എ പ്ലസ് കിട്ടാനും വേണ്ടി ദുആ ചെയ്യേനു. പക്ഷെ
ഇതൊന്ന്. ആഹ് അതന്നെ ശെരിയാ. അതൊക്കെ ഞാ ഓരോ കുട്ടികൾക്കും ഓരോ കഴി ഇതാണല്ലോ.
അത് പറയാ അമ്മള് ഇങ്ങനെ മീറ്റിങ്ങിന് പോവുമ്പളും മാഷമാര് പറിം ഇവക്ക് ഫുൾ ഫുൾ മാർക്ക് കിട്ടിട്ട് അവിടെ സമ്മാനം കൊടുക്കലും പിന്നെ രണ്ടാമത്തെ മീ ആഹ് ര രണ്ടാമത്തെ ക്ലാസ് ക്ക് ഇവൾത് വരുമ്പോ ഇങ്ങട്ട് മാഷമാരന്നെ പറയും എല്ലാ മക് മക്കളിം അമ്മൾ ഒരു പക്ഷെ അയിനേകാട്ടിം വല്യയൊരു കഴിവ് ഓക്ക് വേറെ കൊടുക്
വേറെണ്ടാവും. ഉം അതന്നെ എല്ലാ കഴിവും കൂടി ഉണ്ടാവൂലല്ലോ. ഓരോരോ കഴിവുകൾ ഉണ്ടാവും.
അതന്നെ.
ഇവരേക്കാളീം ഉഷാറായി വര്ല്ല് ഇവരേ
ഉം ഉം ങ്ങട്ട് ഇവള് ഇപ്പങ്ങനെ പറിം ഞാൻ ബ്യൂട്ടി ബ മറ്റേ എന്താണ് മറ്റേതുണ്ടല്ലോ ഫാഷൻ ഡിസ ഡൈനി മറ്റേ ബ്യൂട്ടി മറ്റേ മേക്കപ്പ് ചെയ്യണേ ആ. ഞാൻ അയിന ആ ബ്യൂട്ടീഷൻ ഞാൻ ആ കോയിസ് ആണ് എടുക്ക എടുക്ക ന്നർഞ്ഞ
അയിതിനൊക്കെ നല്ല സ്കോ കോപ്പാ പോ. ഉം ഇപ്പൊ അതല്ലേ ഒള്ളൂ. കുഞ്ഞു കുഞ്ഞു കുട്ടിയാക്ക് വരെ വാണല്ലോ. ബർത്ത്ഡേ പോയ കാത് കുത്തല് പിന്നെ ആ യെത്തക്കയാ ഇപ്പ ഉം. എട്ടാ അഞ്ചാം മാസം ഏഴാം മാസവും പത്താം മാസം ഒക്കെണ്ട്.
അത് വല് അങ്ങനെ പറഞ്ഞ കുത്തിര്ക്ക്ണ്ട്. ഉം. ഉം. അപ്പൊ എന്റെ മോള്ണ്ട് പറയണു അതിന് അത് കിട്ടണെങ്കിലും പ്ലസ്ടു പാസ് ആവണംന്ന് പറയ്ണ്ട്.
ഉം. ഉം. അയിനും ആൾക്കാര് ബാക്കിയാണ്പ്പേയ്.
ആ.
അതിനൊക്കെ എത്രയേ എവിടെയൊക്കെ കുട്ടികളുണ്ട്. ദൂരത്തൊക്കെ പോയി ചെയ്യലും. നമ്മളൾ ഇവിടുന്ന് വിട്ടിട്ട്ണ്ട് അധികം പൈസാണ്. തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ നമ്മളെ ആൾക്കാര് പോയാല്
ആ. ആ ആ. ശരി.
രണ്ട് മൂന്ന് പെൺുട്ടികള് ഇതേപോലെ ഓല് പറഞ്ഞ്
അനൊക്കെ എത്ര പൈസ ആകും. അതാണ് ഞാനും ങ്ങട്ടതാ പറഞ്ഞ പർഞ്ഞെ അത് പൊൽച്ചക്കും നട്ട പാതിര്ക്കൊക്കെങ്ങനെ നമ്മള് യൂട്യൂബിൽ ങ്ങനെ കാണണ്ട ല്ലോ ഓരോരുത്തർ ഇത് ചെയ്യണ് വ്ലോകയ്യ്ണ്. പൊൽച്ചക്കും ഇതും ഇങ്ങനെ പോയി കുത്തിരിക്കേണ്ടാവും ഞാൻ ഓളോടർഞ്ഞ് എന്തേലും പഠിച്ച് ഒര് ടീ